ഹലോ
ബാങ്ക്കൊടുക്കണ്ടല്ല
ഹലോ
കേൾക്കണ്ടോ?
ആഹ്
അടെ ബാങ്കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ കൈയിനല്ലോ
ഇങ്ങടെ തുടങ്ങിട്ടേള്ളൂ
വേറെ വേറെ സമയ
എനിക്കറിയ ഇപ്പ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ കട്ടാക്കണ്ടല്ലോ
ഏഹ വേണ്ട ആഹ ഫുഡ്കഴിച്ചോ?
ഫുഡ് കഴിച്ച് ഫുഡ് കയ്ച്ചില്ല ഫുഡ് കയ്ച്ചില്ല
എന്താ ഇണ്ടാക്കിയമ്മ
അറിയൂല്ലേ
ഉമ്മ ഇവിടല്ല ഉമ്മങ്ങട്ടോ പോയി ഞാന് ചായയും ഉണ്ണിയപ്പക്കെ തിന്ന്
ഒറ്റക്കാ അപ്പ വീട്ടില്
ഇപ്പൊ ഒറ്റക്ക ഉമ്മ കുറച്ച നേര
പേടി ആവൂല്ലേ
പേടിയൊന്നുല്ല
ഏഹ
നീ എന്തെടുക്കേനു
ഞാൻ ജ് വിളിക്കണ അറിഞ്ഞീലേ ഞാൻ ഫോൺ കാണന അപ്പൊ ഇങ്ങനെ ഒരു നോട്ടിഫ കേഷൻ വന്നുഅപ്പ വേഗ എടുത്തതാ
ഉം ഉം
എന്താ ആദ്യം പറയാഞ്ഞേ
ഞാൻ മെസ്സേജ് അയച്ചു വിളിച്ചൊക്കെ ചെയ്ത്
ഏഹ ഞൻ എന്ന ഒന്നും കണ്ടില്ല
ഉം
ഞാനിപ്പ അതിന് മുമ്പ് എന്റെ ഒരു കസിന് വിളിച്ച് കഴിഞ്ഞ് ഫോണിങ്ങനെ എടു കേന അപ്പളാണ് ജ് വിളിച്ചത്
ഉം ഉം
ഇന്റതും
ഉം പിന്നെ
ആഹ് പറയ്
ഇന്നില്ലേ ബസ് എപ്പളാ ഇങ്ങള് പോയിലെ?
ആഹ്
നാലരന്റെ ബസ്സില്ലേനി
മേപിനെന്താ ചെയ്തെങ്ങള്
നാലരെന്റെ ബസ്സില്ല പിന്നെ എഹ് അള്ളാ നാൽപ്പെയ്ന്റെ ബസ് വന്നീന് അയില് ഓള് കേറില്ലാ
ഏഹ് എന്ത് കെയറാഞ്ഞെ മറ്റേ
ഞമ്മൾന്നാ ഞമ്മള് ഞമ്മക്ക് പോവാൻ കയ്യൂല
ആഹ് ആ
അതുകൊണ്ട് കേറിലാ, പിന്നെ അഞ്ച് മണീന്റെ ബസ്സ് വരുന്നേ ഇല്ല അഞ്ചേക്കാലായപ്പോ നിർത്താണ്ട് പോയി
പിന്നെ എന്താ അങ്ങനെയൊക്കെ ബ്ലോക്ക് ആണ് മണാശ്ശേരി ഫുൾ ബ്ലോക്കാ അതൊണ്ടായിരിക്കും.
അയ്യോ ആഹ്
ആഹ് പിന്നെ അത് നിർത്താണ്ട് പോയി പിന്നെ അഞ്ചരാവുമ്പോ രാജധാനി വന്ന് അത് ആ എല്ലാരും കേയറ്റിലാ നല്ല മയ അല്ലേ
ആഹ്
എങ്ങനോ കേറി ഇവിടെത്തി ഇവിടെത്തിയപ്പോ നല്ല മയ
ആ നെനഞ്ഞോ കൊട എടുത്തീലല്ലോ?
ഉം ഞങ്ങള് നാലര നാലര മുതൽ അഞ്ചര വരെ നിന്നീലെ അവടെ ബസ് സ്റ്റോപ്പില് മയേം കൊണ്ട് നിക്കെനു
ആ എത്ര മണി ആയിണ് വീട്ടിലെത്തിയപ്പോ?
വീട്ടിലെത്തിയെപ്പം ആറ് മണി കയിഞ്ഞ് ആറരൊക്കായിന്ന്
ആഹ് ഇന്നത്തെ പരിപാടി നല്ലെരസണ്ടായിനിലെ കോളേജ്ത്തെ
ഉം ഞാൻ എന്റെ ഉമ്മനോടൊക്കെ പറഞ്ഞ് നാഷണൽ പ്ലെയർ വന്നീനീന്നൊക്കെ
ഞാനും ഇപ്പോ ആരോടൊക്കെ പറഞ്ഞ്ണ് ഞാൻ എന്റെ കസിനിപ്പോ വിളിച്ചപ്പോ ഓളോടൊക്കെ പറഞ്ഞ്
ആ ഫോട്ടോ വന്ന് ഫോട്ടോ അങ്ങനെ ഉണ്ടാവേക്കല്ലോ ഞാൻ തല മാത്രമേ ഉണ്ടാവുള്ളൂ
ഞാന് അപ്പോ മണ്ടി പോയി സെയിഡിൽ നിന്ന്
ആ ഞാന് ഉസ്ന ഉസ്ന മാത്രേ ഇഞ്ഞിണ്ടാവു ബാത്ത്റൂമില്
ആഹ്
അപ്പൊ ഓള് ആളെ കാത്ത്ക്കാനും പറഞ്ഞ് പിന്നെ ഓക്ക് മടിയാവവരാന്
ആഹ് ആഹ്
പിന്നെ രണ്ടാളും കൂടി വന്ന്
ആഹ് ആഹ് ആ ഇങ്ങള് ഇങ്ങള് രണ്ടാളും ലാസ്- വന്നുലെ ആ അത് നാൻ ശ്രദ്ധിച്ചീന്
ആഹ് ആഹ് മറ്റോല് രണ്ടാളും ഉം ഗ്രൂപ്പിൽ കണ്ടോ മൂന്നാളൂള്ളെ
ഇല്ല ഞാൻ കണ്ടില്ല
കെ എസ് യു ൻ്റെ ഇതില് ഓര് മൂന്നാളൂള്ള ഫോട്ടോ ഉണ്ട്
ഞാനെ
മാമോ മാമോക്കെൻസ്
ഞാനയിലില്ല
ആഹ് ആഹ്
ഉം ഇപ്പതോണ്ട് ഞാൻ എന്തോ മാതിരിക്കെക്കാരം ഞാൻ ഫോട്ടത്ത് നിന്നെയിഞ്ഞാൽ ക്ക് ഓർമ്മല്ല
ഞാൻ എന്റെ തല മാത്രമേ ഉണ്ടാവുള്ളു എന്റെപ്പുറത്ത് ഹുസ്നിയുണ്ട് അപ്പുറത്ത് അൻഷദ് ഉണ്ട് തോന്നുന്നു.
ആഹ് ഇജ്ജ് ഒറ്റയ്ക്കാല്ലേ.
അല്ല ദിയണ്ട് അപ്പുറത്ത് ഹുസ്നിയുണ്ട്
ആഹ
ഉം നാളെയെന്താ പരിപാടി.
നാളെ എന്ത് മറ്റേ ഇജ്ജ് സർവ്വേ ചെയ്യണ്ടേ.
അത് ത നാളെ തോടങ്ങ
മസ് അ പിന്നെ മിസ്സ്‌ സീന ആക്കൂല്ലേ
ഞങ്ങള് പറഞ്ഞിട്ന്നില്ല എന്താ സാധനന്ന് പറഞ്ഞില്ല
ഞങ്ങള് തിന്നാൽ ഓ ഓന് ആയോണ്ട് ഓന് ഇങ്ങനെ. കൊറെ വട്ടം പറഞ്ഞു ഇനി ചെയ്യാൻ എന്ത് അറിയൂല.
നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഓൻ പറയിണ്ട്
ആഹ ഓനോട് മിസ്സ് ചോയിച്ചിനിയോല്ലോ ചെയ്തോന്ന് അപ്പൊ ഉണ്ടാവോ ചൊവ്വാഴ്ച
ചൊവ്വാഴ്ച്ച ഉണ്ടാവലുണ്ടല്ല എന്തായാലും അഡ്മിഷനൊക്കെ അല്ലെ.
എന്നാലും ഉ ഉ ഒരു പിരീഡ റ്റെ എ വി റ്റി ഹാൾന്ന് ചെയ ചെയ്യിച്ചാല് ഇന്ന് എന്നാ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങ് ടെൻഷൻ ആകുവാ, എങ്ങനെ ഇപ്പ അവിടെ ഇരുന്നു ചെയ്യാ അങ്ങട്.
ആഹ്
വയ്ക്കുമ്പോ ഓലുക്ക് എന്തോ ആവില്ലേ, അവിടെ സംസാരിക്കണേല് ഓലക്ക് ഒക്കെ.
ഇനിക്ക് നാളെയും മറ്റന്നാളും കഴിയൂല എന്തായാലും ഞങ്ങള് ഫോ ഫോണിന്റെ സർവേ എന്താ പറഞ്ഞത്, പക്ഷെ. ഇവിടെയെന്നും കൊറെ മൊബൈൽ ഷോപ്പ് ഉണ്ടാവില്ലല്ലോ.
ആഹ് ആഹ് അങ്ങനെല്ലേ. ഏത് ഫോണാന്നും പറഞ്ഞില്ല.
ഐഫോണ് ആപ്പിള് അതില് കൊറ സീരീസ് ഉണ്ടാവുല്ലോ എന്താ പിന്നെ ഒന്നും പറഞ്ഞില്ല ആപ്പിൾന്ന് മാത്രം പറഞ്ഞു വേറെന്നും പറഞ്ഞില്ല
അന്റെ ടീമില് ആഹ് ആഹ് ഇപ്പൊ മനസിലായി ആഹ്.
ഉം നാളെയും മറ്റ നാളെയുംക്ക് പോവാണ്ട് കഴിയുല്ല തിങ്കളാഴ്ച്ച. ഇനിക്ക് കല്യാണം ഉണ്ടായേനി ഞാൻ ക്ലാസ് വരേണ്ടെന്ന് വിചാരിച്ച്, എന്റെ അമ്മ പോവാനും പറഞ്ഞു.
വരേണ്ടി അനക്ക് അയിന് അറ്റെൻഡൻസ് ഉണ്ടാല്ലേ.
അറ്റാനാൻസ് ഒക്കെ ഉണ്ട്
അതുകൊണ്ട് കുഴപ്പില്ല. ഇൻക്ക് ഇന്ന് ഫാസ്റ്റ് പിരീഡ്ന്റും പോയി അയിന്ന് നാളെ തരാന്ന്പറഞ്ഞന് തരുവോ ഇന്ന് തിങ്കളാഴ്ച്ചായിരിക്കിയല്ലേ.
അത് തിങ്കളാഴ്ച ആവുമ്പത്തേന് മറന്നാൽ മതി.
ഏഹ് എന്താ വിഷയം എന്താ കാട്ടുന്ന, ഞാൻ എന്തായാലും ചോദിക്കും. എനിക്ക് തീരെ
സൗണ്ട് ഇല്ലല്ലോ.
ആഹ തീരെ കൊറവാ ഇപ്പൊ കേക്കുണ്ടോ ഉം. പിന്നെ ഇന്ന് രാ ഉച്ചക്ക് ഇതൊരു ഇത് കൊണ്ടുന്നല്ലേനി കൂട്ടാന്.
ആഹ
ആ എങ്ങനെയ ഉണ്ടാക്കിയ ഈ സ്വന്തക്കെ ഉണ്ടാക്കിയാ പറഞ്ഞലേനിയോ
ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഉം എണീച്ചേ ഒൻപനൊക്കെ ആകുമ്പോൾ എണീച്ചേ.
ആഹ്
ക്കുന്നേരം ഉറങ്ങിട്ട്
ആഹ്
എന്നിട്ട് എനിക്ക് ഉറക്കം വരില്ല പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോേക്ക് വെറുതെ ഓർമ്മായി നാളെ സ്കൂളിൽ കൊണ്ട് പോകാൻ എന്തേലും ഉണ്ടാക്കണ്ടേന്ന് അപ്പൊ ഞാന്
വെള്ളത്തിട്ടച്ച രാവിലെ വരെ കുതിർക്കണം അല്ലേ
ആഹ് പിന്നെ രാവിലെ ഇന്ന് നേരത്തെ എണീച്ചൊക്കെ ചെയ്ത് എന്നിട്ട് ആഹ് കുക്കറ്ല് കുക്കിച്ചാ വെള്ളം മാത്രം വച്ചിട്ട്
അയിക്ക് ഉപ്പ്ടണോ
ആഹ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ടില്ലേ പിന്നെ ഉപ്പ് പിടിക്കൂലല്ലോ
ആഹ്
അങ്ങനെ വേവിച്ച് പിന്നെ എന്റെമ്മ വറവൊക്കെട്ട് ഉം പിന്നെ ഞാന് വേറെന്തോ വേണ്ടത് വിചാരിച്ചിട്ട് ഉരുളക്കയങ്ങ് പൊരിച്ചും ചെയ്ത്
ആഹ് അതും ടേസ്റ്റ് ഉണ്ടായിനി
ഉം അന്റെടെ ഭക്ഷണം ആരാ ണ്ടാക്കല്
ഇമ്മച്ചി
ഏഹ്
ഞാന് ഭക്ഷണ ഒന്നും അങ്ങനെ ഇണ്ടാ ക്കേല്ല ഇൻകറില ഉണ്ടാക്കാന്
ഉണ്ടാക്കി നോക്കണ്ടേ
ഉം ഉം പഠിക്കണംന്ന് ഇണ്ട് ടൈം കി എലൈന്
ടൈം ഷെഡ്യൂൾ ചെയ്യണം
ശരി ശരി ശനി ഞായർ ആണല്ല അതാണ് ഒട്ക്കലും പോവാനും ഉണ്ടാവും ഫോണ് കാണാനൊക്കെ ഉണ്ടാവും എന്തിന് ഇൻക്ക് ഒരു കോള് വരുണ്ട് ഫോണ് കട്ടാവോ അറിയില്ല ഏഹ് ഇതിൽക്കൊര് കോള് വര്ണ്ട് ഫോൺ കട്ടാവോ അറീല
എനിക്കും ഇനി രണ്ട് മിനിറ്റ് കൂടി
ആഹ്
എന്റെ ഉമ്മ എടുന്നോ വന്ന്
ആഹ്
എന്നിട്ട് വാതിലിന് മുട്ടുണ്ട് പോയാല് എന്താവും
വാതില് തൊറന്നോ
ഞാന് ഇതില വിളിക്കുന്നത്
ആഹ് വൈഫൈല്ലേ
കൊറച്ച് കയ്യട്ടെ ഞാൻ വിളിക്കണ സൗണ്ട് മ്മ കേൾക്കുണ്ടാവും
ആഹ് നല്ല അയിട്ട് കോള് വരുന്നതായിരിക്കും ഇന്റെതിൽ ഇങ്ങനെ കേൾക്കണ ഞാൻ ഇൻ്റേൽ കോള് വരാച്ചിക്ക
ഇജ്ജ് ല്ലേ എന്തെങ്കിലും പറഞ്ഞ് കൊട്ടേ ഞാ ഇപ്പം വരാ
ആഹ് പിന്നെ ഇന്നത്തെ പരിപാടി നല്ല രസം ഇണ്ടായിനല്ലേ കോളേജത്തെ കേക്ക് മുറിക്കണേന്റെ മുൻപേനി നല്ല രസം അപ്പൊ നമ്മള് ഇന്റേൺഷിപ്പിന് പോയ കൊറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ നിക്കല്ലേനോ ആയ് അവിടെ അപ്പ ൻക് നല്ല ഇഷ്ടയി കേ ക്ക് മുറിച്ചതേ അറിഞ്ഞുള്ളൂ അപ്പോത്തിനും ഏ, കേക്കൊക്കെ എല്ലാരും വാഴി കഴിഞ്ഞു.
ഹലോ
ആഹ, ഞാൻ പറഞ്ഞ കേട്ടോ?
ഇല്ല.
ആ നമ്മള്
നടത്ത്.. ഇന്റെ കാകിം, ഇമ്മിം പുറത്തണ്ടായിനി, എന്നിട്ട് ഇതിലേക്ക് ഫോണിൽ ഇങ്ങനെ വിളിക്കണ്ട്.
ആ ആഹ് ഞാന്.. ഞാന് കേക്ക് മുറിച്ചത് പറയായിരു കേക്ക് മുറിച്ചതേ കണ്ടുള്ളു, പിന്നെ കഴണ അറിഞ്ഞില്ല.
അതെ. പൈസ വെറുത കൊടുത്ത്, ഒരു കഷണം കിട്ടി ഇല്ല.
ആഹ, ഇന്നാ ഒക്കെട്ടോ.
ഏഹ്
എന്നാ ഓക്കെ.
മതിയോ
ആഹ്
ന്നാ ശരി അസ്സലാമലൈക്കും
വലൈക്കുമുസ്ലാം.